ഹലൊ.
ഹലൊ ആഹ്
ഞാൻ പറിണ കേൾക്ക്ണ്ടൊ.
ആഹ് കേൾക്ക്ണ്ട്. അങ്ങട്ട് കേൾക്ക് ല്ലെ.
ആഹ് കേക്ക്ണ്ട്. ഇപ്പം കേക്ക്ണ്ട്.
അഹ് ഉം. ഇപ്പം റെയ്ഞ്ചിന്റെ ഇഷ്യൂ ഇല്ല കാരണെ. കേൾക്കാന് കൊറച്ച് കൊറവാ ഇപ്പൊ നല്ല ക്ലിയർ ആണ്.
ആഹ് ഓക്കെ ഓക്കെ
എന്ത പരിപാടി.
ഞാൻ ഇപ്പം വെറുതെ ഇരിക്കാണ്.
ഉം
പിന്നെ നമ്മുടെ സമൂഹത്തില് കുട്ടികളില് വരുത്തേണ്ട മറ്റ റ്റങ്ങളെ കുറിച്ചിട്ട് ഇങ്ങളൊര് അഭിപ്രായം എന്താണ്
ഉം നല്ലൊരു ചോദ്യാണ്. കുട്ടികളില് ഞമ്മക്ക് ഇപ്പം വേണ്ടത് കുട്ടികൾക്ക് ബുദ്ധി വികസിക്കണംന്ന്ള്ള ഒരറ്റ ആഗ്രഹാണ് എല്ലാർക്കും ഉള്ളത് ഇപ്പോ. പക്ഷെ ഞമ്മളെ മ കേൾക്കുന്നില്ലേ?
ആ ഇണ്ട്ണ്ട് കേൾക്ക്ണ്ട്.
ആ ഞമ്മളെ കുട്ടികൾക്കൊ ക്കപ്പോ ദൃശ്യം കാണാനാണ് ആഗ്രഹിക്ക്ണത് കാഴ്ചകള് കേൾക്കു കേൾക്കുന്നതിനേക്കാളും ആഗ്രഹിക്കുന്നത് കാണാനാണ്. എല്ലാതും കാണാൻ ഉം ഉം കേൾ കേൾക്കുന്നവനിന്നൊരു ഇൻട്രസ്റ്റ് ഇല്ല ഇപ്പോ ഒക്കെ കാണണം കാണണം
ള് കാണ ഫോണ് അതുപോലെ ഓരോരോ
ആ ആ ഇന്ന അങ്ങനെ മൻസ്സിലാക്ക്ണക്കാളും ഇന്റെ ഒരു അഭിപ്രായം എന്റെ ഒരഭിപ്രായം എന്താച്ചാ ഞമ്മൾക്ക് വായനാശീലം വൽ എടുക്കണം വായനാശീലം അതാണ് ബുദ്ധി വികസിക്കാനുള്ള ഒരു മാർഗ്ഗം നല്ലൊരു മാർഗ്ഗാണ്. വായിച്ചു വളരണം
ഉം അത് അറിവ്ണ്ടാക്കാനും കൂടുതൽ കുട്ടികളെ ഒന്നുകൂടീം ചിന്താഗതിയും അവരുടെ മനോഭാവവും ഒക്കൊന്ന് മെച്ചത്തിലാക്കാന് നല്ലത് അതന്നെയാണ്
ഒരുപാട് നല്ല എഴുത്തുകാരുണ്ടല്ലോ സമൂഹത്തിന് നല്ല ഗുണപാഠം നൽകുന്ന എഴുത്തുകാർ ഒരുപാടുണ്ട് അങ്ങൻത്തെ ആളുകളുടെ ബു ക്കുകൾ നമ്മളെ കുട്ടികൾക്ക് നമ്മളെ സ്കൂൾ തലത്തിലൊക്കെ ലൈബ്രറികളൊക്കെ ഉണ്ടല്ലോ
ആഹ് ആഹ്
ആ അപ്പൊ ഈ പോലെ ചെറി ചെറിയ സ്റ്റോറികൾ അങ്ങനെന്നെ കുട്ടികൾക്ക് നൽകാതെ അവർക്ക് ഭാവിക്ക് ഉപകാരപ്പെടുന്ന ഓരോരോ ഓരോ പുസ്തകങ്ങള് ആ സമൂഹ ത്തില് നല്ലൊരു വ്യക്തിയായി മാ മാറാൻ പറ്റിയ പുസ്തകങ്ങള് ഒരു ഒരു സ്കൂൾ ടൈമില് ഒരുസ് ഒരു പിരിയേഡ്സ് അതിനായിട്ടുള്ള ഒരു മാറ്റല്ലാം വരണം.
ഉം ഉം
ആ പിന്നെ അത് നിർബന്ധമാക്കണം ടീച്ചേഴ്സ് അത് നിർബ ന്ധമാക്കണം ഒരു പിരീയ്ഡ്സ് എല്ലാ കുട്ടികളും ഇത് വായിക്ക്ണ് ണ്ട്ന്ന് അവർ ഒറപ്പുവരുത്തണം.
ആ ഒരു വീക്കെൻഡില് ഇത്ര ബുക്ക് വായിച്ച് കംപ്ലീറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യണം. വായന ഇമ്പ്രൂവാക്കാൻ നല്ലൊര് തീരുമാനമാണ് അ ത് അഹ് ഫുള്ള് സ്കൂളായിട്ട് സ്കൂളിൽ അങ്ങൻത്തെ മേഖലകൾ കൊണ്ട്ർന്നെയാണ് ഏറ്റവും നല്ലത്. കാരണം ഈ കുട്ട്യാള് എ സ്കൂളിലേക്കാണ് ഇപ്പ എന്നും പോണത് പകല് ഫുള്ള് ഓല് അവടെ ആയിരിക്കും അപ്പൊ അവിടുന്ന് കിട്ട്ണ അറിവന്നെയാണ് ഓല ലൈഫില് ഫുള്ള് ഓല്ക്ക് അച്ചീവ്മെന്റ്സ് ഇണ്ടാക്ക്ണത് അപ്പ അവ്ട്ന്നന്നെ ഇതിങ്ങൻത്തെ ഒരു സിസ്റ്റ
അതെ അത് നല്ല പ്രോത്സാഹനം കൊടുക്കണം അതെങ്ങനെച്ചാ അവരൊരു ബുക്ക് വായിച്ച് കഴിഞ്ഞാല് അവരത് ആത്മാർത്ഥമായിട്ട് വായിക്ക്ണണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് അവരോട് അത് വായി ച്ച് കഴിഞ്ഞാൽ കള്ളത്തരങ്ങളൊക്കെ ഇണ്ടായിരിക്കും കുട്ടികളല്ലെ ഫസ്റ്റ് തൊടങ്ങുമ്പം നല്ല പ്രയാസം ഇണ്ടാവും.
അതെ അയിന്റെ ഉള്ളടക്കോം അയിൽ എന്താണ് ആ കഥയിൽ നിന്ന് മനസ്സിലാ ക്ക്യാ ആശയം പറയാനും അതിൽ നിന്നുണ്ടാകുന്ന ഒരു ചോദ്യങ്ങളും അതൊക്കെ ഒന്ന് അവരോട് റിപ്പീറ്റ് ചോയി ക്കുമ്പം അവരത് ഏ ഒരു ക്വിസ് മത്സരം പോലെ ആ ചോ ആ എല്ലാവർക്കും ആ ചോ ആ ഒരു ബുക്കായിട്ട് കുട്ടികൾക്ക് ഒരു ക്ലാസ്സിലെ ഒരു സ്റ്റുഡൻസിന് ഫുള്ളായിട്ട് ആ ബു ക്ക്‌ കണ്ടക്ട് ചെയ്യ എന്നിട്ട് ഒരു വീക്കെന്ഡില് ആ പസ് പുസ്തകം ഫുള്ള് വായിച്ചു കഴിഞ്ഞിട്ട് അത് സബ്മിറ്റ് ചെയ്യ. അതിലുണ്ടായിരുന്ന സ്റ്റോറിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു വീക്കെൻഡില് ചോദ്യം ചോയ് ക്ക ഒര് ക്വിസ് പോലെ നടത്തുക അതില് മെ കു ട്ടികൾക്ക്‌ ഒരു ഇട്രസ്റ്റിങ്ങ് ആയിരിക്കും ക്യൂര്യോസിറ്റി ആയിരിക്കും അത് കോമ്പറ്റീഷൻ നടത്തിയിട്ട് അതില് മാർക്ക് നല്ലോണം സ്കോർ ചെയാന്നോക്കെ പറയുമ്പോൾ
അപ്പൊ അങ്ങനെ ഒരു മത്സരബുദ്ധിയിലാകുമ്പ ആ കുട്ടി ആ പുസ്തകം നന്നായിട്ട് വായിക്കും
ആഹ് അതെ
അപ്പൊ ഞമ്മളൊര് പുസ്തകം വായിക്കുമ്പോ ആ കുട്ടിനോട് ആദ്യം പറയേണ്ടത് അത് ആര് എഴുതി
ഉം ഉം
എഴുത്തുകാരനായിരിക്കൊല്ലോ ഒരു പുസ്തകം എയ്താ ആ ആ വ്യ ക്തി ആ എഴുത്തുകാരന് ജനിച്ച സ്ഥലം
അതെ കൊറെ അറിവ് കിട്ടും പിന്നെ ക്വിസ് മത്സരങ്ങളിൽ പൊതുവായിട്ട് ഓരോ ദിവസങ്ങള് വരുമ്പം ക്വിസ് മത്സരങ്ങള് വരും അതിനൊക്കെ ഇങ്ങനത്തൊക്കെ വായിച്ചാല് അയിന് ഉത്തരം എഴുതാ ഒരുപാട് കവികളെ കുറിച്ചിട്ട് പിന്നെ ഒരുപാട് എക്സാമ്കള്ണ്ട് ഇപ്പോ
ഉം ഉം ഉം
കൂടുതൽ കിട്ടും വായനയിൽന്ന് ഒരുപാട് അറിവ് കിട്ടാണ്ട്
ഉം ഉം അതെ അപ്പൊ അങ്ങനെ ഞമ്മളൊരു പുസ്തകം വായിക്കുന്നോട് കൂടി ഞ ആ കുട്ടിക്ക് കാഴ്ച കാണുമ്പോ ഞമ്മക്ക് ക്ഷ ക്ഷമ കൊറവാണ്
ആഹ് അതെ
ക്ഷമ കൊറവാണ് കാഴ്ച കാണുമ്പോ കേൾക്കുന്നില്ലേ
ആഹ് ഇണ്ട് കേൾക്കുന്നുണ്ട്
ആഹ് ക്ഷമ കുറവായിരിക്കും കാഴ്ചകള് കാണുമ്പോ പക്ഷെ അ അത് വായിക്കുമ്പോ ആ കുട്ടിക്ക് ബുദ്ധി വികാസവും വരും ക്ഷമാശീലം വർദ്ധിക്കും
ഉം
കാരണം ഓരോ വരികളും ഓരോ വാക്കുകളും വായിച്ച് ഒരു സെന്റൻസ് ആക്കി മാ മാറ്റ റ്റണെങ്കിൽ ആ കുട്ടിക്ക് കൊറച്ച് ക്ഷമവേണം
ഉം
ദൃശ്യ ആഹ് ആഹ് കാണുന്നത് മാരിയല്ല വായന അപ്പൊ അത് അടു ആഹ് അടുത്ത പേജിലേക്ക് മറിക്കുമ്പോ തന്നെ ഇപ്പറത്തെ പേജിൽ സംഭവിച്ചതൊക്കെ അവന്റെ മെമ്മറിയിൽ സ്റ്റോർ ആവാണ്
ഉം കാഴ്ചയിൽ അറിയുമ്പോ ഓല് അയ്ല് ആകർഷിക്കാണ് ഓലയില് ലഹരിയായിട്ട് പിന്നെ എന്ത് പിന്നെ എന്തന്നില്ലേ അവിടെ അവിടെ ഇനി ചിന്തിക്കാല്ലെ ടൈമ് ഇല്ല
ഉം അവർക്ക് കാണണന്നില്ല ഒരു ടെൻടൻ അങ്ങനെ അത് കൊറഞ്ഞു വരണം
ഉം ഉം
ഉം അപ്പഴേ ഉള്ളു ഞമ്മളെ മക്കളൊക്കെ ഒരു ലക്ഷ്യത്തില് എത്തുള്ളൂ അതിന് വായനാശീലം നന്നായിട്ട് വരണം നല്ല നല്ല ബുക്സുകൾ വായിക്കണം സ്റ്റോറീസ് വായിച്ചാത് നല്ലത് തന്നെയാണ് പക്ഷെ സ്റ്റോറിനക്ക സ്റ്റോറി നല്ലതാണ് നമുക്ക് ആഹ് കുട്ടികൾക്ക് ബുദ്ധി ഉണ്ടാവാനും ഒരു കു സ്റ്റോറി എഴുതാനുള്ള ഒരു കഴിവ് ഒരു വലിയ ഒരു കഥാകൃത്ത് ഉണ്ടായിരിക്കുന്നത് എന്തായാലും അവന്റെ ചെറുപ്പകാലം ആ കഥാകൃത്തിന്റെ ചെറുപ്പകാലം നല്ല വായനാശീലള്ള ഒരാളായിരിക്കും
ഉം ഉം
ആഹ് ഒരുപാട് ആളുകളുടെ പുസ്തകം വായിച്ചിട്ട് ആ വ്യക്തിക്ക് ഒരു കഥ എഴുതാല്ലൊരു പ്രചോദനം ഉണ്ടായിട്ടുണ്ടാവും ഒരു ഒരു നാളിൽ പെട്ടെന്ന് ഒരു ഒരു കഥാകാരന് പുറപ്പെടൂല അയാള ബേക്കിൽ ഒരുപാട് റസ് ത്ത്ണ്ടാവും അത അത് സ്കൂൾ തലത്തിലെ എൽ പി തലത്തിലെ ആ അയാൾ തുടങ്ങിയിട്ടുണ്ടാവും വായനാശീലം വലുതാക്കി എടുക്കല് അപ്പോഴുള്ളൊരു കഥാകൃത് ന് അത് അതിന്റേതായ ഒരു ലെവൽക്ക് എത്താൻ കഴിയുള്ളൂ അപ്പൊ നല്ല നല്ല നല്ല ലേഖനങ്ങള് അവരിൽ നിന്നുണ്ടാവും നല്ല കഴിവുറ്റ നല്ല നൈപുണ്യമായ ഭാഷകളൊക്കെ ഉപയോഗിച്ചിട്ട് ഉം
കൂടുന്ന കുട്ടികള് അതില് ഇൻസ്പയർ ആയിട്ട് ബുക്ക് കണ്ടെത്തി പോലുണ്ട് പുതിയ ബുക്ക് എറക്നോലുണ്ട് അവർക്ക് പിന്നെ അതൊരു എക്സാം അങ്ങനാണെങ്കിലും അവർക്ക് ഒരുപാട് അവരുടെ ഭാവനേന്ന് എഴുതാൻ കഴിയും വാ യന കൂടുന്തോറും അവർക്ക് അവരുടേതായിട്ടുള്ള ചിന്താഗതിയില് ഇപ്പൊ ഒരു മലയാളത്തിന്റെ എക്സാം വരിവാണെന്നുണ്ടെങ്കിലും ഭാവനേന്ന് ഒരുപാട്ത്ത് അവർക്ക് എഴുതാ പെട്ടെന്ന് ക്യാചെയ്യാൻ പറ്റുംഒരുപാട് ആലോച്ചിരിക്കേണ്ട ആവശ്യല്ല മലയാളത്തില് ഓരോരോ വാക്കുകളൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും
ആഹ് വായനാശീലല്ലെ ഒരു കുട്ടിക്കൊരു തിയറിക്കായിട്ടുള്ള ഒരു കാര്യങ്ങെളെഴുതാനുള്ള കഴിവും കൂടി വർദ്ധിക്കും കാരണം അവ ആഹ് അവന് കൊറ വായിച്ചൊരു മെമ്മറി അവന്റെ അടുത്ത് ഉണ്ടാവും അപ്പൊ അവന് എഴുത്ത് ഒരു ഫുൾ പേജൊക്കെ എഴുതുണതൊക്കെ അവന് നിസ്സാരമായിട്ട് മാറും അത്രയും അത്രയും അത്രയും അവൻ്റെ മെമ്മറീ വലുതായി കഴിഞ്ഞു വായിച്ച് വായിച്ച് അതാണ് നമ്മളെ മക്കളില് കുട്ടികളില് പ്രത്യേകമായിട്ട് വരണ്ട ഒരു ശീലം അതാണ് അതിന് സ്കൂൾ തല ൽ തന്നെ അതിന്റെ പ്രചോദനം ഒരുപാട് തുടങ്ങണം എൽ പി തല മുതലേ തുടങ്ങണം
പണ്ടൊക്കെ പറയുന്നത് ബുക്ക് വായിക്കാ ഒരു ബുക്ക് കിട്ടിയാൽ തന്നെ വായിക്കാൻ ഇൻട്രസ്റ്റ് ആയിരുന്നു എല്ലാ കു കുട്ടികൾക്കും പക്ഷെ ഇന്നത്തെ കാല പ്പൊ ബുക്കൊന്നും ആർക്കും വേണ്ട പഠിക്കണ ബുക്കന്നെ ആരും വായിക്നോ താ ക്കാണോ ഇല്ല ജസ്റ്റ് ഇങ്ങനെ സ്ട്രോൾ ചെയ്ത് പോവാ അത്രേ ഉള്ളു ഒക്കെ വേണ്ടത് വിഷ്വലൈസേഷൻ ആണ് കണ്ട് ആകർഷിക്ക അതുപോലെ കേട്ട് ആകർഷിക്ക എഫേർട്ട് എടുത്തിട്ട് ഒരറിവ് കിട്ട അത് വളരെ ചുരുക്കാണ് അങ്ങനെ ആർട്ടിഫിഷ്യൽ ആയിട്ട് എന്താ റെഡിയാക്കി വെച്ചിട്ടുള്ളത് അത്ങ്ങനെ ക്യാച്ച് ചെയ്ത് ഇങ്ങനെ പോവാ
ഉം പണ്ടൊക്കെ നോവലൊക്കെ വായിച്ച ഒരു നോവല് വായിച്ചാല ഒന്ന് വായി ച രണ്ടാം ഭാഗത്തിന് എന്തൊരു കാത്തിരി
അതെ ക്യൂരിയോസിറ്റി ആയിരുന്നു നമ്മുക്ക് അറിയാനും
ഞമ്മുക്കത് കാ അത് ആ ടൈമ് വരെ കാത്തിരിക്കുന്നതൊക്കെ ഞമ്മുക്ക് ക്ഷമ വർദ്ധിപ്പിക്കുവാണെ
ഉം ഉം
ആഹ് ഒരു വീക്ക് വീക്കിലി വരുന്ന ഒരു പുസ്തകാണെങ്കില്
നമ്മളൊരു കാര്യം ചെയ്യാണെങ്കി തന്നെ അതിൽ നിന്ന് ഒരുപാട് ബെനിഫിറ്റ് ആ ഒരു വ്യക്തിക്ക് കിട്ടാണ്ട്
ആഹ് അപ്പൊ ക്ഷമാശീലം കൂടി വർദ്ദിക്കാണ് അതുവരേം കാത്തിരിക്കാൻ ഇപ്പൊ കാത്തിരിക്കാൻ വയ്യ ഒരു ഒന്ന് കഴിഞ്ഞാൽ അതിന്റെ തൊട്ട് തൊട്ടടുത്ത സ്റ്റേജ് എന്താണ അത്പ്പ തന്നെ അറിയണം അ അതിന്റെൊക്കെ അതിനൊക്കെ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ദൃശ്യം ദൃശ്യാവിഷ്കാരത്തിന്റെ വർധനവാണ് അതിന് വായനാശ് ശീലം വലുതാക്കിയാലതൊരു പരിധി വരെ നമക്ക്
അത് ഇപ്പൊ ഇങ്ങനെ വിഷ്വലൈസേഷൻ ഫുള്ള ആയിട്ട് ടീം വർക്കിൽ പെടുത്താൻ പാടില്ല ഇപ്പൊ ഒരു കാണാൻ കഴിയാത്തതോ കാണാൻ കഴിയാത്ത ഒരു വ്യക്തിക്ക് കേണുന്നുണ്ടെങ്കിൽ കേൾക്കണത് കേട്ടിട്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കണ നല്ലൊരു ഇതാണ് ഇപ്പൊ ഒരു കാഴ്ചയില്ലാത്തൊ ഒരു വ്യക് തിയാണെന്നുണ്ടെങ്കിൽ അവരിപ്പോ ഒരു സ്മാർട്ട് ഫോണ് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അവർ കേട്ടിട്ടാണ് ഓരോരോ ഓരോ അക്ഷരങ്ങൾ ഒരു ഫോണ് ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുകണുണ്ടെങ്കിലിൽ അവർ ഉപയോഗിക്കണത് സൗണ്ട് കേട്ട്ട്ടാണ് അതില് ആ അപ്പൊ നമ്മള് ഫുള്ളായിട്ട് അതിനെ കുറ്റപ്പെടുത്താൻ പാടില്ല
ഉം എങ്കിലും ഒരു വളർന്ന് വരുന്നേ വളർന്ന് വരുന്നൊരു തലമുറക്ക് എന്തുകൊണ്ടും വിശ്വലയ്സേഷനെക്കാളും
അതെ എ ന്തായാലും നമക്കൊരു പാകണ്ട് നമ്മള് നമ്മുളെ ലിമിറ്റിനനുസരിച് എന്തും കാട്ടാൻ പറ്റൊള്ളൂ ഒക്കെ ഒരു പാകത്തിന് ഇങ്ങനെ എല്ലാതും പക്ഷെ നമ്മള ലൈഫ് റൂട്ടീനിൽ ഞമ്മള് ഇങ്ങനെ ഇൻക്ലൂഡ് ആക്കണം എല്ലാതും വേണം എല്ലാ അറിവും വേണം എല്ലാതിൽ നിന്നും അറിവ് കിട്ടണം അങ്ങനെ ഒരു ഇതിലൊക്കെ മാറ്റാണ് ഒരു കാര്യ അത് മാത്രം ഫോക്കസ് ചെയ്യ അത് മാത്രം ചെയ്യ അങ്ങനെ പാടില്ല
ഉം ഉം വായനാശിയില എടുക്കുമ്പോ മ്മളെ മക്കൾക്കൊക്കെ അവർക്ക് സ്വന്തമായിട്ട് എ ഒഴിഞ്ഞിരിക്കുന്ന സമയത്തും ഒരു പുസ് സ്തകം കിട്ടിയാല് അതിലൊരു വരി എഴുതാനുള്ളരു പ്രചോദനം ണ്ടായിരിക്കും അതുണ്ട് ആ ഒരു ഒരു ഒഴിഞ്ഞിരിക്കണ സമയത്ത ഒരു ബുക്ക്
അതെ വായിക്ക വായിച് ശീലള്ളവരാണുണ്ടെങ്കിൽ ഭാവന കൂടും അവരപ്പ നല്ലൊരു സ്ഥലം വിസി അങ്ങനെ എന്തെലുമൊക്കെ ചെയ്യുകയാെന്നുണ്ടെങ്കിൽ ഓരോരോ കാര്യങ്ങൾ കണ്ടത് ക്യാച്ച് ചെയ്ത് മനസ്സിൽ വെക്കും പിന്നെ അവർ ഫ്രീ ആയിരിക്കുന്ന ടൈമിലായിരിക്കും അല്ലെങ്കിൽ ഒരു എക്സാം വരിയാണെങ്കിൽ അത് അവർ ഉപയോഗിക്കും അവർക്ക് വായി ണശീലം ഉണ്ടാവുകൊണ്ട് അവർക്ക്ത് നല്ല ആ ഒരു വാക്കിനെ മനോഹരാക്കിയിട്ട് വൃ ത്തിക്ക് എഴുതാൻ കഴിയും ഒരുപാട് വാക്കുകൾ ഉപയോഗിച്ചിട്ടും
ഉം ഉം ആ കുട്ടിയന്നെ അറിയാതെ ആ ഉം അതെ ആ കുട്ടി തന്നെ അറിയാതെ വള വലുതാവും
അതെ നമുക്ക് ഇംഗ്ലീഷാണ് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിന്റെ കാര്യങ്ങൾ വ വായിക്ക അത് കേൾക്ക അത് കാണ ആ ഇഗ്ലി ഷിന്റെ ഒരുപാട് നേരം ഫോക്കസ് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിൽ നല്ല എക്സ്പേർട്ട് ആവണത്
അതെ അതെ ഇംഗ്ലീഷ് അറിയാല്ലേ മാർഗം ഇതന്നെയാണ് ചെറിയ ചെറിയ സ്റ്റോറീസ് ചെറിയ സിമ്പിൾ ഇംഗ്ലീഷിലെ സ്റ്റോറീസൊക്കെ
ആ അതെ എല്ലാരും കൂടുതൽ ഗവേഷണം ചെയ്യുമ്പ തെന്നെണ് നമുക്ക് കൂടുതൽ അറിവ്ണ്ടാവണത്
ഉം ഗവേഷണങ്ങളിലൂടെ ആണ് പിന്നെ